ഹലോ
ആഹ് പറ
ഉമ് കേക്കുന്നുണ്ടോ
ഓഹ് കേൾക്കാം
ഉമ് പിന്നെ
പിന്നെ അങ്ങനെക്കെണ് അപ്പ കാര്യങ്ങള്
അതെ അതെ ഉമ്
അപ്പോ എന്തൊരു കാര്യം പറയണം എന്ന് കരുതി ഇരുന്നതാ ദൈവേ മറന്നു
ഉമ്
ഉമ് എന്തോ അപ്പൊ പിന്നെ അങ്ങനെക്കെണ് ആഹ് പോ ജോബും കാര്യങ്ങളൊക്കെ അങ്ങനെ പോവാണ് യസ്ട്രായിങ്കം നോക്കിം കണ്ടാണ് അപ്പോ മുന്നോട്ട് പോണത്
ഉമ് ഉമ്
നല്ലൊരു എസ്ട്രോയിംഗത്തെ കുറിച്ച് കിട്ടിയിട്ടില്ല
കിട്ടിയിട്ടില്ല
വന്നോളും ഞാനാ പറഞ്ഞ പുസ്തകം ഏഹ് വാങ്ങിക്കണം
ഉമ് ഉമ്
ഒരു പുസ്തകത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു
ഉമ് ഉമ് പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു
ആഹ് എന്താണ് പുസ്തത്തിന്റെ പേര്
സീക്രട്ട്
ഐവ നല്ല ഓർമ്മ ശക്തി ഇണ്ട്
ഉമ് ഓർമ്മ ശക്തി യുണ്ട് അത് ഇച്ചിരി കൂടുതലാ
നല്ല കുട്ടിയാണ് അപ്പൊ അപ്പൊ സീക്രട്ടിന്റെ മലയാള പതിപ്പുണ്ട് രഹസ്യം എന്നുള്ളത് അത് വാങ്ങിച്ച് വായിക്കണം ഇംഗ്ലീഷാണ് സുഖങ്കിലും ഇംഗ്ലീഷ് വായിച്ചോ കേട്ടോ കുഴപൊന്നുംല്ല
ഉമ് ഉമ്
പക്ഷെ അത് വായിക്കണം
ഉം ഉം
ആ അതെ അതാ വായിച്ച കഴിഞ്ഞാല് നിന്റെ ലൈഫില് നീ ആഗ്രഹിക്കുന്നത് കംപ്ലീറ്റ് നടക്കും
നടക്കും ഉം
നടക്കും ഹൺഡ്രഡ് പെർസെന്റേജ് നടക്കും
അത് എവിടെ കിട്ടും ഈ പുസ്തകം
ബുക്ക് സ്റ്റാളിൽ കിട്ടും
ബുക്ക് സ്റ്റാളില് കിട്ടു അത് ഫേമസ് ആല്ലേ
ഏഹ് രണ്ടായിരത്തീ രണ്ടിലോ രണ്ടായിരത്തി മൂന്നിലോ ഫോണിലുണ്ട് എന്റെ കയ്യില്ണ്ട് ഫോണില്
ഒണ്ടോ
ഓ പക്ഷെ കാശടു ത് വാങ്ങിച്ചു വായിക്കുമ്പോഴേ അതിനത്
അയിന്റെ ആ ഒരു ഇത് കിട്ടത്തോള്ളു
അതെ പിന്നെ നിന്നെ കിട്ടിയ പുസ്തകം നീ എന്ത് ചെയ്യരുത് വായിക്കാൻ ഒരാൾക്ക് കൊടുക്കരുത് സാധാരണ എല്ലാരും കൊടുക്കണംന്ന് പറയാ ഞാൻ കൊടുക്കരുത് അവര്ക്ക് വേണെങ്കിൽ അവര് കാശ് കൊടുത്ത് വാങ്ങിച്ചു വായിച്ചോളണം പുസ്തകത്തിന്റെ പ്രത്യേകത അതാ
ആ അതെ അതെ ആഹ്
ഈ പുസ്തകത്തിന് അതിന് അതിന്റേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് കാരണം നിനക്ക് ഇതിനക- ത്ത്ന്ന് കിട്ടുന്ന രഹസ്യം അവര്ക്ക് കിട്ടിക്കോള്ളണം എന്നില്ല പക്ഷെ ആത്മാർ- ർഥമായിട്ട് വായിക്കുന്ന ഒരാൾക്ക് ഇതിനകത്തുന്നാ രഹസ്യം കിട്ടും
കിട്ടും കിട്ടും ഉം
ഇതിന്റെ റിവ്യൂസ് ഒക്കെ യൂട്യൂബില് കണ്ട്
ഉം
യൂട്യൂബിലുണ്ട് ഇതിന്റെ മൂവി വരെണ്ട്
മൂവീ ഇറങ്ങിയിട്ടുണ്ടല്ലേ
തിന്റെ മൂവിയൊക്കെ ഇറങ്ങിട്ടുണ്ട്
ഉം ഉം
ഇതിന്റെ ഫുൾ മൂവിയൊന്നും യൂട്യൂബിലില്ല ചെറിയ ചെറിയ പാർട്ടുകളാണ് ഉണ്ടാവ്വാ അത് ഇംഗ്ലീഷിലങ്ങാനവാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ
ഇംഗ്ലീഷില് ആഹ്
ഏഹ് ആഹ് മലയാളത്തില് ഈ ബു ബുക്സ് ഇണ്ട് പിന്നെ അതേപോലെ അതിന്റെ റിവ്യൂ കേട്ട് കഴിഞ്ഞാ തന്നെ നമ്മൾ ആ പുസ്തകം വായിക്കും
വായിക്കും ഉം ഉം
ആമുഖം വായിച്ച തന്നെ വായിക്കും
ഉം ഉം
അത്ര അടിപൊളിയാ-
ഉം
ഇൻക് അങ്ങനത്തെ പുസ്തകത്തിനോടൊക്കെട്ടോ താല്പര്യം പിന്നെ അതേപോലെ സൈക്കോളജി ഓഫ് മണി
ഉം ഉം ഉം
പൈസ എങ്ങനെ കാഷ് എങ്ങനെ വിനിയോഗിക്കണം
ഉം
കാശ് എങ്ങനെ വിനിയോയിക്കണം ന്നുള്ളത് നല്ല നല്ല അച്ഛായന്മാരെ കണ്ടു പഠിക്കണം ഓര് വളരെ തന്ത്രശാലികളായിരിക്കും
അതെയതെ ആണ് ആണ് ഉം
മറ്റുള്ളവരെ അങ്ങനല്ല ഞാന് ഇന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ കണ്ട് വളരെ കണ്ണിങ്ങാണവര് ചെറിയ പ്രായത്തിത്തന്നെ വളരെ കണ്ണിങ്ങാണ്
ഉം ഉം
അവരെ കണ്ടു പടിച്ചാ മതി
ഉം
അപ്പ അങ്ങനെക്കേണ് കാര്യങ്ങള് പിന്നെ അതേപോലെ അതെ അതേപോലെ കല്യാണം മറ്റു കാര്യങ്ങളൊന്നും ണ്ടാവാറില്ലേ
ആർക്ക് എനിക്ക്യോ
ആഹ്
എനിക്ക്യ് കല്യാണം ഉം ഇണ്ടോന്നോ
നിനക്ക് കല്യാണം ഉണ്ടോ എന്നല്ല കല്യാണം അങ്ങത്തെ ബ്രോക്സ് ഫംഗ്ഷൻസിനൊക്കെ പോകാറില്ലേന്ന്
ഓഹ് അങ്ങനെ പിന്നെ പോവാറുണ്ട് പോവാറുണ്ട്
അതാ
ഫ്രണ്ട്സിന്റെ ഒക്കെ കല്യാണത്തിന് പോവാറുണ്ട്
ഉം
അപ്പൊ അങ്ങനെക്കേണ് കാര്യങ്ങള് എന്തൊക്കേണ് ഹു വേറെന്താ ഹോബീസ്ള്ളത്
എനിക്ക്യ് ഹോബീസ്ള്ളെ ഞാൻ പടം വരക്ക്യും
പടം വരയ്ക്ക്യും
ഉം
ആഹ് ആരെ വേണെങ്കിലും വരച്ചൊടുക്കും
അല്ല അങ്ങനെവച്ചാ മേ നമ്മള് വെല്ല്യ കലാകാരിയാണെന്നല്ല ഉദ്ദേശിച്ചത് ഏകദേശം നമ്മള് ആഹ് എന്താ പറയാ അത്യാവശ്യത്തിന് കൊഴപ്പം പറയാത്ത രീതീല് വരയ് വരയ്ക്കും എന്നുവശാ ഭയങ്കര ചിത്രകാരന്മാര് വരക്ക്യുന്ന പോലെ വരയ്ക്കുന്നല്ല പറഞ്ഞെ നമ്മളൊരു കാർട്ടൂൺ മോഡല് വരയ്ക്കും
എ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു പാലക്കാടുള്ളെ
ഉം ഉം
അവള് ഇതേപോലെ അർച്ചനാന്ന പേര് അവള് ഇതേപോലെ നന്നായിട്ട് വരക്കും
ഉം ഉം ഉം
ആഹ് നമ്മള് വരച്ചതാണോ അതോ അട്ത്ത് വെച്ചത് ഏതാണോ ഒർജിന്ല് ന്നർല്ലാ പോലെ വരക്കും അല്ല നീ ഡെയിലി പ്രാ ക്ടീസയ്താ മതി നീയും അതു പോലെയാവും
ആരാ?
നീ ഡെയിലി പ്രാക്റ്റീസെയ്താ മതീന്ന്
അതോ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മള് അങ്ങനെ ആവും
ആഹ് അതെ നിത്യം വരക്കുമ്പോൾ സ്വാഭാവികായിട്ടും ആഹ് നമ്മുടെ
ഞാനങ്ങനെ വരയ്ക്കത്തില്ല കേട്ടോ ഞാന് ഈ കാർട്ടൂണുകളൊക്കെ ഞാൻ വര പിന്നെന്നാശാല് ഇപ്പയെന്തെങ്കിലും ഒരു ഒരു ചുമ്മാതൊരു അമ്മയും കുട്ടിം അപ്പൊ ഒരു കാർട്ടൂൺ മോഡൽ ഇരി ക്ക്യുവാ ആ ഒരു ഫോട്ടോ
ആഹ് ഓക്കേ ഓക്കെ രണ്ടും രണ്ട് ഡിഫ്റന്റാണ്
ആഹ് അതെ നമ്മള് വെല്ല്യ ചിത്രകാരന്മാര് വരക്ക്യുന്നത് പോലെ ഒന്നും ആ ഒരേ ശില്പം പോലൊന്നും വരക്കത്തില്ല നമ്മളാ ഏകദേശം ഒരു കുറ്റം പറയാത്ത രീതിയില് വരച്ചോക്കും അത്രയുള്ള്
കുറ്റം ഒന്നിനുംല്ല എല്ലാതും ഓരോരുത്തരുടെ കഴിവാണ് ഇപ്പന്ക്ക് കഴിവില്ല എനിക്ക് ആ ഒരു കഴിവിനെ എന്താ ചിത്രം വരയ്ക്കാനുള്ള ഒരു കഴിവ് ഇൻക്കില്ല സ്വാഭാവികായിട്ട് നമ്മൾ ആരത് കണ്ട് കഴിഞ്ഞാലും നമ്മൾ അഭിനന്ദിക്കും.
ഉം ഉം.
പിന്നെന്തെയ്യ ബെറ്റർ ആക്കാ കൂടുതൽ കൂടുതൽ ബെറ്റർ ആക്കാ അത്രേ ഉള്ളൂ. നീ അത്ങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അവളെ ഓർ
എൻ്റെ ഒരു കൂട്ടുകാരി പണ്ട് ചിത്രം ഇങ്ങനെ വരയ്ക്കുന്നുണ്ടായിരുന്നു.
ആഹ്
അപ്പം കൊച്ചിലെ ക്ലാസ്ലിലെ മുതല് ഞാൻ അവളെ കൂടെ ഇരുന്ന് പഠിച്ചതാ. അന്നേരം ആ കുട്ടി ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ടായിരുന്നവള്.
അപ്പൊ ആ കുട്ടി ഇങ്ങനെ ഏഹ് എന്താ പറയാ ചിത്രം വരച്ചു വര ആഹ് ഞാന് അങ്ങനെ വരയ്ക്കാറുണ്ട്. അത് കണ്ടിട്ട് പഠിച്ചു ഞാന്.
ഗുഡ് വെരി ഗുഡ്. നല്ല കാര്യാണ്.
ഉം
അതുപോലെ ട്രിവാഡ്രത്ത് ഒരു എന്റെ ഒരു ടീച്ചർണ്ട് ടീച്ചറെ ഒരു മോളുണ്ട്.
ഉം ഉം.
ആഹ് അവര് ഇതുപോലെ കേക്കില്ലേ കേക്ക് മേയ്ക്ക് ചെയ്യും.
ഉം ഉം
ഏത് രൂപത്തിലുള്ള കേക്കും മേയ്ക്കെയ്യും.
ഉം ഉം.
പക്ഷെ കേക്ക് കണ്ട് കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും അത് നല്ല ഒരു ഫോട്ടോ ഒക്കെ കണ്ട് കഴിഞ്ഞാ നമ്മള് പറിം ഇത് കേക്ക് മെയ്ക്ക് ചെയ്തതല്ല ഇതൊരു ഫോട്ടം നമ്മൾ എന്ത് ചെയ്താണ് വല്ല ചാറ്റ് ജി പി ട്ടി വഴി സെറ്റ് ചെയ്താണ് ന്നൊക്കെ പറയും. പറയാൻ അടിപൊളിയായ്റ്റെന്തെയ്യും കേക്ക് മേയ്ക്കെയ്യും. പക്ഷെ അവരിപ്പഴും എന്ത് ചെയ്യാണ് സ്വന്തമായിട്ടൊരു കേക്ക് സ്റ്റോർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാന ഞാൻ അവരോട് ഒരുപാട് പറഞ്ഞു. നിങ്ങൾ സ്വന്തമായിട്ട് ഒര് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇൻസ്റ്റയിൽ ഒരു പേജ് ഇട്ട് കഴിഞ്ഞാൽ സംഗതി നല്ല വയറലാവും ചെയ്യും നല്ല റീച്ചും കിട്ടും.
ഉം ഉം
കാരണം പ്പൊരു കുട്ടിന്റെ ബർത്ത്ഡേ ആണെങ്കി ആ കുട്ടിന്റെ ഒരു ഫോട്ടോന്ന് കൊടുത്ത് കഴിഞ്ഞാ അതുപോൽത്തൊരു കു ട്ടിനെ അതിനകത്ത് അവര് മേയ്ക്കെയ്യും.
മേയ്ക്കെയ്യും. ഉം
അഹ് ഭയങ്കര കഴിവാണത്.
അതൊക്കെ അസാധ്യമായ കഴിവുകളാണ്.
അതെ പക്ഷെ അവരിപ്പഴും വീട്ടിലിരിപ്പാണ്. അതിനെ എന്ത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല. അവര് അവരെ വീട്ടുകാര്ക്ക് വാണ്ടതും അതു പോലെ റിലേ റ്റിവ്സ്ന് വേണ്ടവർക്കും മാത്രായിട്ട് എന്തെയ്യാണ് അവര് ചുരുങ്ങി കൂടി നിക്കാണ്.
ഉം ഉം
നോക്ക. ഏഹ് രക്ഷപ്പെടട്ടെ. ഞാൻ അവരോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു
ഉം ഉം
നമുക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് ഒന്നും എന്ത് ചെയ്യാൻ കഴിയൂല ബിസിനസ്സ് നോക്കി നടത്താൻ കഴിയൂല
ഉം ഉം
പറ്റിയ ഒരു ആളൊക്കെ അവിടെ നമുക്ക് സെറ്റ് ആക്കണം. അവര് അവരും കൂടി വിചാരിക്കണ്ടേ അവർക്ക് വേണമെന്ന്
പിന്നെ തീർച്ചയായിട്ടും ഉം
അയിലെരു മുഖ്യ പങ്ക് ഉണ്ടാകും
കഴിവുള്ളവരൊക്കെ ഇങ്ങനെ മൂലയിൽ ഇങ്ങനെ ഒതുങ്ങി പോവ അല്ലയോ.
തീർച്ചയായിട്ടും ഒരുപാട് പേര് പക്ഷെ ടു കെ കിഡ്സില് ഒരുപാട് പേര് പുറത്ത് ഇറങ്ങി വരുന്ന ആളുകളുണ്ട് നയൻറ്റീസിൻന്റെ പോലെ അല്ല
ഉം ഉം ഉം
ടു കെ കിഡ്സിലെ ഒരുപാട് ആളുകള് പൊതുവേ നമ്മള് പറയും അവര് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയും പക്ഷെ എല്ലാവരും അല്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി. ഫിഫ്റ്റി പെർസെന്റേജ് അഹന്താ മോശം ആളുകളുണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് നല്ല ആളുകളുണ്ട്.
പിന്നെ ആണാണ്
ഇപ്പോ എന്താ പറയാ ഇടെ ഫുൽവ എന്ന് പറയുന്നൊരു അത് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ?
ഇല്ല ഇല്ല ഇല്ല
ഫുൽവ എന്ന് പറയുന്ന ഹൽവ പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഹനാൻ ഷാന്റെ ക്കെ പേജില് കാണാം ഹനാൻഷാന് അറിയോ?
ഇല്ല അറിയത്തില്ല
സത്യയിട്ടും അറിയില്ല
ആരാ അത്?
പാട്ടുകാരന്‍ ഹനാൻഷാന അറിയില്ല
ഇല്ല അറിയത്തില്ല
ഇതുവരെ അയാളെ പാട്ട് കേട്ടിട്ടില്ലേ?
യേശുദാസിനെ അറിയാം ചിത്രയൊക്കെ അറിയാം
ഇൻസ്റ്റഗ്രാം ഉണ്ടോ?
ഒ ഉണ്ട് ഉണ്ട് ഉണ്ട്
അതില്‍ ഇതുവരെ ഹനാൻഷാന കണ്ടിട്ടില്ല
ഇല്ല ഇല്ല ഇല്ല
കണ്ടിട്ട് ഉണ്ടാവണ ആ
ഇല്ല ഇല്ല അവരെയൊന്നും അറിയത്തില്ല അതൊക്കെ ആരാ അതൊക്കെ
ഉം ഒന്നുമില്ലടാ തിരിച്ചെടുത്തു.
ആ ആൽബോ ആണോ?
ആൽബം ഒന്നും അല്ല കുട്ട്യ ഇന്ന് ഏറ്റവും നല്ല ഫേമസ് സോങ് ഉള്ള
ചെലപ്പം കണ്ടാൽഅറിയാവായിരിക്കും ഒരുപാട്ട് പറയാവോ?
അങ്ങനക്കെ പെട്ടെന്നൊക്കെചോദിച്ചയ് ഞ്ഞാൽ ഞാനങ്ങനെപറയ ഒര്പാട് പാട്ടുകളുണ്ട് ഹനാൻ
അല്ല ഓഅയിനക ഒരുപാട്ട്കളെന്ന്പറ അന്ന്ഞാൻ എന്തെങ്കിലും തിരിച്ചറിയോന്ന് നോക്കട്ടെ
അത് ഒര്പാട്ട് ന്നെക്കെ നീ പെട്ടെന്ന് ചോദിച്ചയ്ഞ്ഞാൽ ഞാന്എങ്ങനെ പറയാ
മ്
അയെനെ അവര് വ്ലോ വ്ലോഗൊക്കെ ചെയ്യുന്നആളുകളാണ്.
ഉം, ഉം എനിക്കറിയാമായിരിക്കും എനിക്ക് പേര്കേട്ടപ്പോ അങ്ങോട്ട്
കിട്ടീട്ടില്ല കിട്ടുന്നില്ല പിടികിട്ടുന്നില്ല ഹനാൻഷ് ഷാന്ന് പറയുന്നആള് ഒരു ഫേയ്മസ് പാട്ടുകാരനാണ്.
ഉം, ഉം
ഹനാൻഷാ, പാത്തു, അവരൊക്കെ ഒരുപാട്വ്ലോഗും വീഡിയോസൊക്കെ വെരാറ്ണ്ട് ഈച്ചു.
ഉം, ഉം
ആ ഷാദിമസ്തിന്നുള്ളൊരു പാട്ട് എറങ്ങീന്നില്ലേ?
ഏതാ?
ശാദിമസ്തി
ആഹ് അറിയത്തില്ല.
അറിയത്തില്ലാന്നോ?
പാട്ട്കേട്ടാൽ ചെൽപ്പം അറിയാൻപറ്റും പക്ഷെ ആളെകണ്ടാലും അറിയാൻ പറ്റും വെല്യൊരുഐഡിയ കി ട്ട്ന്നില്ല പറയുമ്പോൾ
ത്ഒക്കെ ഫേമസ്ആയിട്ടുള്ള ഇന്ന് അത് നമ്മുടെകൂടെ ഈ ടു കെ കിഡ്സിനകത്ത് നിൽക്കുന്ന ആളുകളാണ്. അയാള് ടു കെ ഒന്നുല്ലപക്ഷെ ആ വേടനെഅറിയാലെ?
ഉം
ആഹ് ഞാനിപ്പോതെന്തിനാ നിന്നോട് പറഞ്ഞത്ഞാൻ മറന്ന്പോയി.
ആഹ് അതൊരുഹിനിയാ
എന്തിനപ്പോഞാനിത് നിന്നോട് പറഞ്ഞത് എന്തോര്കാര്യം പറയാൻ വാണ്ടിട്ടാആ ഫുൽവ
അതെന്നെ
ഉൽവാന്ന് പറയുന്നഒര് ബ്രാന്റ്ണ്ട് കേട്ട്ക്ക്ണോ?
ഇല്ലല്ല്യാ കേട്ടിട്ടില്ല
അങ്ങനൊരു ബ്രാന്റ്ണ്ട്
ഉം
അത് ഹൽവകണ്ട്ക്ക്ണോ ഹൽവ
ഹൽവ